ഹലോ
ആഹ് ക്ലിയർ ആണോ കേ
ആഹ് ആഹ് കേക്ക്ണ്ട്. കേണ്ട് ഏ സുഖല്ലേ സുഖല്ലേ
ഓഹ് സുഖായിട്ടിരിക്കുന്നു.
ആഹ് എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
വിശേഷങ്ങളൊക്കെ മഴയാണ്.
മഴയാണ് മക്കള മക്കളൊക്കെത്ര എത്ര മക്കള്ണ്ട്.
മക്കള് മൂന്ന് പെൺകുട്ട്യാള്ണ്ട്
എന്തൊക്കെ എന്ത് ചെയ്യ മക്കളൊക്കെ എന്തെയ്യുന്നു
മക്കളൊക്കെ പഠിക്കാണ്. മൂത്താള് ആറാം ക്ലാസ്സില് ആറ്, നാല്, രണ്ട്
ആഹ് ഹസ്ബന്റ് എന്തെയ്യ്ണു
ഹസ്ബൻഡ് നാട്ട് തന്നെ ബിസിനസ്സാണ്
നാട്ടി തന്നെ. നിങ്ങലവ്ടെ മഴയെക്കെണ്ടോ?
ഓഹ് നല്ല മഴയുണ്ട്.
അതാല്ലെ. ഇവടിം നല്ല മഴയാ. മഴയും കാര്യങ്ങളൊക്കെ ഇരിട്ട് പുത്തി പെയിണ്ട് ഇന്നലെത്ര വെയില് കണ്ടു. ഇന്ന് കൊർച്ച് മഴ കാര്യങ്ങള് മഴ പോകുമ്പളേക്കും ചൂടാ നിങ്ങളടേം ചൂടും കാര്യങ്ങളക്കെണ്ടോ മഴ പോമ്പോ ചൂട്ണ്ടോ?
രണ്ടു ദിവസം നല്ല മഴ പ്രതീക്ഷിക്കാലോ നമ്മുടെ കാലാവസ്ഥാ പ്രവചകരൊക്കെ പറയുന്ന രണ്ടു ദിവസത്തേക്ക് നല്ല മഴയുണ്ടാവുന്നാ പറയുന്നെ
ആഹ് അതന്നെ തോണ്ട് ഇവിടെയും അതന്നെ മഴ വന്നും പോയിക്കൊണ്ടിരിക്ക്ണ്ട് മഴ ആഹ് അമ്മ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
കൃഷി ഇല്ല അങ്ങനെ നമ്മുടെ ഒരു ചെറിയ അടുക്കളത്തോട്ടം പോലെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതൊക്കെയുണ്ട്.
ഉം അതെ ഓക്കെ ഏ അത്യാവശ്യള്ള പച്ചക്കറികൾ കിട്ട ട്ടായിരിക്കുല്ലേ?
ആഹ് ചെറിയ രീതിയിലുള്ളത് നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ.
ഉം ഉം കുട്ടികള് സ്കൂൾ വിട്ട് വന്ന് ചായയും കടിയൊക്കെ കഴിച്ചോ എന്താ കടിയ്ണ്ടാക്കിയെ സ്പെഷ്യലി മക്കൾക്ക്ന്ന്.
കുട്ടികള് സ്കൂള് വിട്ട് വന്ന് അവർ മദ്രസിൽ പോയിട്ടുണ്ട് ട്യൂഷന് പോയവര്ണ്ട്.
അല്ല സ്പെഷ്യലായ്ട്ട് കടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ ചോയ്ക്കാ അപ്പം നിന്നാ സ്പെഷ്യല് ചോയിക്കാ?
സ്പെഷ്യല് ഉള്ളവടെയായിരുന്നു ഇന്ന്. എനി ഉഴുന്ന് വട ഉണ്ടാക്കി അത് കഴിച്ചിട്ട്ണ്ട് ഉം.
ആഹ് യാത്രകളൊക്കെ പോവാറ്ണ്ടോ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ട?
ഓ യാത്ര പോകാനൊക്കെ നല്ല ഇഷ്ടാണ് യാത്ര പോവാറുണ്ട് ഇത്യാ പിന്നെ പോവാൻ നമുക്ക് സമയം കിട്ടലില്ല. ട്ടുന്നതനുസരിച്ച്ട്ട് പോവും ചെിയ രീതിയിലൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യെങ്കിലും എവിടെയെങ്കിലുംക്കെ പോവും.
ഓ ഓ. ഉച്ചകത്തക്കെ ഭഷണല്ലാം കഴിഞ്ഞ് ഞ് വൈനേരത്തെ ഭഷങ്ങളൊക്കെ തെടങ്ങാൻ പോണോ അതോ ഭക്ഷണം തന്നെയാണോ അതോ വേറെ നാശ് ഉണ്ടാക്ക്ണ വകുന്നേരത്തേക്ക്?
ഷ് ഉച്ചക്ക് ഇണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് വൈകുന്നേരം. പിന്നെ വൈകുന്നേരം അ് സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല അഹ് ച്ചെ
ഭക്ഷണല്ലോ പലഹാരങ്ങളാണോ ചോയ്ക്കൃ.
അല്ല മൾ ഉച്ചക്ക് കഴിക്ക്ന്നന്നെ ചോറ്.
ഓ ആഹ ആഹ ആഹ് ആഹ് പോയ കുഴപ്പല്ലൃ. അല്ല ആർക്കും ഷുഗർ എന്തും ഉണ്ടെങ്കിലേ ചമ്മ ചപ്പാത്തിക ഉണ്ടാക്കാറ്ണ്ടല്ലോ അതാ ചോയ്ച്ച.
ഇല്ല ഇവിടെ ആർ
ഷുഗറുള്ളവർക്ക് വൈുന്നേരം ഞ ചപ്പാത്തി ഇണ്ടാക്ക്ണത് ചപ്പാത്തിയോ ദോശയൊക്കെ ഇണ്ടാക്കുല്ലോ.
ഷുഗർ ഉള്ളവരുണ്ട് ഹസ്ബന്റിനെനക്കെ ഷുഗർ ആണ് പക്ഷേ അവർക്ക് ചോറ് തന്നെ മതി അവര്.
അതാ അപ്പ ഷുഗർ ഉള്ളവർക്ക് ചോർ കഴിക്കാൻ പറ്റില്ലല്ലോ.
കഴിക്കാൻ പറ്റൂല്ല പക്ഷേ ഇവര് അങ്ങനെ ഷുഗർ ന്ന് പറയുന്ന മെഡിസിൻ എടുക്കുന്നൊന്നുല്ല. ചെറിയ രീതിയിലൊന്ന് ഒണ്ടായിരുന്നു. അപ്പോ ഇവര് ചെയ്യ്ന്ന ജോലി നല്ല ശരീരത്തിന് എക്സസൈ സ് പോലെ നല്ല ഏ സ്ട്രെസ്സുള്ള പണിയാണ് അപ്പോ പിന്നെ ഇങ്ങനെ കൺട്രോൾ ആയി പോകുന്നുണ്ട്. അപ്പൊ ആഹ് ഫുഡിൽ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധയൊന്നും ഇല്ല.
ഓ ഓ അതാണ് ആഹ്.
എക്സസൈസ് കിട്ടുന്നത് കൊണ്ട് അങ്ങനെ കെഴപ്പല്ല. അതെ പിന്നെ മധുരം അങ്ങനെ ഒഴിവാ മധുരം ഒഴിവാക്ക്ന്ന്ണ്ട്. മധുരം ഒഴിവാക്കിയിട്ട്ണ്ട് മധുരം അങ്ങനെ കഴിക്കലില്ല പക്ഷെ ചോറ്. ഒക്കെ മസ്റ്റാണ്.
ഓ ഓ ആഹ് ചോറില്ലാത്തൊരു കളില്ലൃല്ലേ.
അതെ അവർക്ക് ചോറൊന്നും ഒഴിവാക്കാനേ കഴിയില്ല.
ന്നട്ട്പ്പ എന്താ വൈന്നേരത്തേക്ക് ഒക്കെ ആയോ ചൂടാക്കണോ അതോ അതന്നെയാണോ?
ആഹ് അത് ആഹ് ടൈമിന് ആകുമ്പോഴത്തേക്ക് ഒന്ന് ചൂടാക്കിയാ മതി. എന്തെങ്കിലും ആഹ് ചെറിയ രീതിയില്ള്ള പപ്പടം കാച്ചലോ. ആറ് നാല് രണ്ടക്കെ
ഓ ഓ എല്ലാരും മദ്രസേ പോയിരിക്കാ മൂന്നാളും മദ്രസേ പോയിരിക്കാ.
ന്നാ മ മൂന്ന് എളയാള് പോയിട്ടില്ല ബാക്കി മൂത്തവര്ണ്ട്
ഒ ഓ മൂന്നാളും പേൺകുട്ടിയളാ
ആ പെൺകുട്ടികള
ഓ അയിക്കോട്ടെ എന്തായാലും കോഴപ്പ മദ്രസിം കാര്യങ്ങള് കുട്ടിയൾക്ക് റസ്റ്റ് ഇല്ലല്ലേ സ്കൂള് വിട്ട് വന്നു ഇഞ്ഞി മദ്രസ ഇഞ് മദ്രസ വിട്ടുവന്ന സ്കൂൾലെ പട്ത്തം കാര്യങ്ങള് കറണ്ട് കറണ്ട് പോക്കും കാര്യങ്ങളൊക്ക ഇണ്ടോ അവ്ടെ
ആ പോവും എടെലൊക്ക പോവും ന്നാലും അങ്ങനെ കണ്ടിന്യൂസ് സായിട്ട് പോഴി വന്ന് നിക്കലില്ല പോയാല്
ആ ആ ആ വന്നും പോയിക്കൊണ്ടിരിക്കൂലെ
ആ അത് തന്നെ പോവും പോവാണ്ടിരിക്കൂല ഒരു ദെവസം പോലും പോവാണ്ടിരിക്കൂല
കൊള്ളണോ
ഇവടെ നമുക്ക് കോഴൽ കെണറും ഉണ്ട് മറ്റേ ലൈൻ പൈപ്പ് വെള്ളുണ്ട് ഏ മറ്റേ പഞ്ചായത്തിന്റെ ലൈൻ പൈപ്പ് ഇണ്ടല്ലോ ആ പൈപ്പ് വള്ളം ആ എന്നും ഇണ്ടാവും ഡൈലി ഇണ്ടാവും
നിങ്ങക്ക് വേനക്കാലത്ത് ഒന്നരാടം നല്ല ഞങ്ങൾ ഇവിടെയൊക്കെ വേനക്കാല ആയപ്പോ ഒന്നരാടം രണ്ട് ദിവസോക്കെ ആയിരുന്നു നല്ല ടൈറ്റ് ആയിരുന്നു വള്ളത്തിന് വരെ ആദ്യൊക്കെ ഫുള്ളായി വന്ന വെള്ളായിരുന്നു അപ്പൊ ഒന്നരാടം രണ്ടൂസം മഴ പെയ്തപ്പ ഡേ ഡെയിലി വര്ന്ണ്ട് അവ്ടെ അങ്ങനെണോ ഹലോ അവ്ടി അങ്ങനെണോ ചോയ്ക
ആ ഫുള്ളായിട്ട് വരുന്ന് പർഞ്ഞാല് ഇപ്പം രാവിലെ ഇണ്ടാവും
ആ വെയ്ന്നേരം നിക്കും ലെ
ആറ് മണി തൊട്ട് അങ്ങനെണ്
ആ ആ ആ
ഹലോ കേക്കുന്നില്ലേ
ആ ഇണ്ട് ഇണ്ട് കേക്ക്ണ്ട് കേക്ക്ണ്ട് കേക്ക്ണ്ട് പർഞ്ഞോ ആ
ആ എന്തൊ ഒരു ലാഗ് വന്നു കേട്ടോ ഞാൻ ചോ പറഞ ന്നത് കൊറേ കഴിഞ്ഞിട്ടാണ് നിങ്ങള് കേക്ക്ന്നത് ഒരു ലാഗ് ഫീലെയ്യ്ന്ന്ണ്ട് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ പോയോ ഹലോ ഹലോ ഹലോ